കേക്ക്ണ്ടോ
ആ കേക്ക്ണ്ട് ആമ്മ് ആ അങ്ങനെ പോകുന്നു
ഇവിടെ യും സുഖം അങ്ങനെ പോകുന്നു നോ ഇല്ല ല്ലന്ന് മഴല്ല
ആ ആ ഇവിടി അങ്ങൻത്തന്നെ ചാറി പോയി പിന്നെല്ല ഉം പിന്നെ
അതൊണ്ട് തുണികളൊക്കെ ഒന്ന് ഒണങ്ങ്ണ് ണ്ട് കൊറെക്കെ അല്ലെങ്കി അങ്ങനെ പച്ചായിട്ട് ഇരികോലോ
ആ അതെ ഇന്നരോസം ആശ്വാസംന്ന് പറഞ് ഉം പിന്നെ ഭഷണോക്കെ കഴിച്ച
ണകഴിച്ചു ങ്ങനെ കെടക്കാണ്
ഒറങ്ങലുണ്ടോ ച്ചോ
ചെലേ ദിവസം വല്ലാണ്ടങ്ങനെ ഒറക്കം വന്നിട്ട് കണ്ണ് പോവാണെങ്കിലൊർങ്ങും
ആ ഞാനും മാക്സിമം ഒറങ്ങാ ആ ഞാനും ഒറങ്ങാതെ നിക്ക കാരണം പ്പൊ നാളെ പ്പം പോയിട്ടുണ്ടെങ്കില് ഒറക്കം വരു
ആ ആ ആ
ആ പക്ഷേ ഒറങ്ങി അറിയാതെ ഒർങ്ങി പോവും അതാണ് ഞായറാഴ്ച സ്തത്
ലീവായിരികുല്ലേ
ആ ലീവായതോണ്ട് അങ്ങനെ ആ ചെ പ്പൊ ഓർങ്ങി പോവും ഓർങ്ങി കഴിഞ്ഞഴഞ്ഞാ ഭയങ്കര ഓർക്കായി പോവും അതാ പ്രശ്‌നം
ആ അത് ആ ഒരു മൂടാണ്ട് പോയി കിട്ടൂലെ
ആ പിന്നെ തലക്കെന്തോര് മന്തത്‌പോലെ ഉം പിന്നെ ഇപർഞ്ഞായിരി എന്താലും ടി വി സിനിമ എന്തെങ്കിലൊക്കെ കാ പിന്നെ അങ്ങനെ അത് അയില്ല ആ വീട്ടില് ടി വി ള്ളൊണ്ട് പിന്നെ ടി വി യില് സിനിമ
ഉം ഇപ്പൊ പുതിയ സിനിമ ഏതാ കണ്ടേ
ആ പുതിയ ആ അത് തിയേറ്ററി പോയി കണ്ട്
ആ അപ്പൊ തിയേറ്ററിലൊക്കെ പോയി കാണ് ണ ആളാണ്
അതെ എപ്പളും കാണൊന്നുല്ല ഇത് എന്തെങ്കിലും നല്ല സിനിമ ണ്ടെങ്കില് എല്ലാരും കൂടി ണ്ടാവുമ്പോ പോവാ പോവാ
ആ വാഴാ റ്റു അധികെല്ലാരും തികയേറ്ററിൽ പോയി കണ്ട്
ആ അതാണ് അപ്പൊ അങ്ങനെ അന്ന് നമ്മളെ കുടുംബക്കാരുണ്ടെനി അ പ്പമ്മളർഞ്ഞ് പോവാ പോവാ എന്നിട്ട് അങ്ങനെ സമ്മയ്ച് വാപ്പ അങ്ങനെ പോയി ആ അല്ലാണ്ട് തിയേറ്റർ ആ ആ അത് ഞാന് എന്റെക്കാൾ കൂടുത്ത കസിനേന്നു അവനെ ര്ന്നു അ് പോവാ ന്നൊക്കെ പർഞ്ഞിട്ട് ഞാന് അപ്പള ഞാന് വാഴ റ്റൂ ണ്ടെന്ന് പർഞ്ഞപ്പോ ഞാ പർഞ്ഞ് ന്ന പോവാ പോവാ പോവാ ന്നർഞ്ഞ് മറ്റേത് സിനിമ ആ അറിയില്ലല്ലോ അത് ഏത് സിനിമയ നോക്കിട്ട് ഞാൻ വിചാർച്ച് ഇപ്പ ഏതെ പൊട്ട സിനിമയാണെ എന്താലും പോവാ അങ്ങനെ ഒരു മൈൻ്റെന്നു വാഴ റ്റു ആണെന്നർഞ്ഞ പോ ഞാ ആ
ആ വാഴാറ്റു കാണുന്നതിന് മുന്നേ അതിന്റെ കഥകളു ഇതൊക്കെ അർഞ്ഞിട്ടുണ്ടാവും ല്ലെ വാഴ റ്റു സിനിമ അങ്ങനെയ്ര്ന്നു കണ്ടിട്ടില്ലെങ്കിലും കഥകളറിയ ഇന്റെ മോന് കാണാൻ പോയിര്ന്നു എളയച്ചന്റെ കൂടെ ഓന്റെ ഉം ഹ് ഉപ്പാന്റെ അനിയന്റെ കൂടെ
ആ ആ ആ
ന്ത് ന്ന്ട്ട് ഓന് വന്ന്ട്ട് ഫുള്ള് ക ഥയും പർഞ്ഞെരും ഏത് അങ്ങനെമ്മാ ഇങ്ങനെമ്മാർഞ്ഞ് കുട്ട്യേൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണല്ലോ
വാഴ വണ്ണു ആയിട്ട് ഒരുതുല്ല ഒരു ബന്ധുല്ല പക്ഷെ ഈ ഹാഷിറും ടീംസും ഉള്ളോണ്ട്ന്നെയാണ് മെയിനായിട്ട് കാണാൻ
ആ ഇൻട്രസ്റ്റ് ആ ഓലെ റീൽസും ഷോർട്സൊക്കെ നല്ല ര
ആ അതാണ് റീൽസ് കാണ്ന്നാേണ്ട് ശരിക്കൊരു റീല് കണ്ടൊരു താണ് തോന്നിയത് ഫുൾ ലോങ് വീഡിയോ അത്രയേ തോന്നിയൊള്ളു ഒരു സിനിമണ്ട് അങ്ങന അറിയ്ണ ആൾക്കാര്തായതൊണ്ടേ അക്ക അങ്ങനെ
ആ അഷിർനെ കാണുമ്പോ ൻക്ക് ഇന്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ടിന്റെ അതേ ചായ തോന്ന്ണ്ട് ഓനെ കാണുമ്പോ ഓനെ ആലോയ്ക്കു
ആണോ ആ എനിക്ക് ആഷിർനേക്കാള് അലന്നെയാഷ്ടം
ആ
ആഷിർനെ ഇഷ്ടാണ് എന്നാലും കൊർച്ചൂടി കൂടുതൽ അലന്ന്യാ ഉം അങ്ങനെ
ഏതായാലും ആ സിനിമ നല്ലണം റീച്ചായിലേ
അത് നല്ലോണം
ഉം ഓല് ഫസ്റ്റ് ടൈമാണല്ലല്ലേ സിനിമക്ക് ഓല് ഫസ്റ്റ് ടൈമല്ലേ ആ
റീൽസ് സല്ലേവർക്കാെള്ളൂ ഉം ആ നല്ല അടിപൊളിയായി പിന്നെ
പിന്നെ ഏതാ ഇടക്കെടക്ക് പോവും അങ്ങനെ എന്താ
തിയേറ്റർ പോയിട്ട് വളരെ കാെറവെയ് ഇതേപോലെ എന്തേം നല്ലത് വരുമ്പോ ഞാൻ മമ്മിയും കൂടെ ആദ്യേ പ്ലാൻ ചെയ്യ് ങ്ങനെ മമ്മി പപ്പനോട് പറയും പാവം മക്കക്ക്‌ പോണംന്നൊക്കെ പറയു അപ്പ സ് പപ്പാ സ മ്മയ്
ഏ ഞാ ഇതുവരെ പോയിട്ടില്ലട്ടോ ഉം തിയേറ്ററ് പോയ്ട്ട് കണ്ട്ട്ടില്ല എവ്ടെ അതൊന്നും വല്യ താല്പര്യല്ല ഇഷ്ടല്ല സമ്മയ്ക്കൂല അങ്ങനെക്കേണ് പെണ്ണ്ങ്ങളൊന്നും പോയ്ട്ട് തിയേറ്ററ് പോയിട്ട് കാണുല്ലാ ആണുങ്ങളൊക്ക പോകുട്ടോ ഹസ്ബന്റും ഇതേ പോലെ അനിയനും ഒക്കെ എപ്പളും പോവും ഓല് പുത്യെ പുത്യേ സിൻമ എർങ്ങ്ണേനെർ ങ്ങണേന് പോവും ഇൻക്ക് പിന്നെ പൊതുവേ ഒരു ഇപ്പൊ പണ്ടത്തെ പോലെ ഇന്ട്രസ്റ്റാെ‌ന്നുല്ല സിനിമ കാണാനൊന്നും ആദ്യക്കെ ഭയങ്കര ഇൻട്രസ്റ്റായ് ആ ഏറെക്കാെറേക്കെ ഇന്ന് ഞാന് എന്താ മീശമാധവനടിച്ച് നോക്കിട്ടോ ഞാൻ കൊറേ സിനിമകള്ങ്ങനെ അട്ച്ചോക്കീട്ട് കാണും ഇന്ന് അതീത്തെ പാട്ടും എ എന്താ സീൻസ്സോക്കെ ഇങ്ങനെ അടിച്ചോക്കി കണ്ട് അതൊക്കെ ഒരു രസ് ന്ന ആ ഒരു സിനിമന്റെ ഫീലൊന്നു ഇപ്പത്തെ സിനിമക്ക് ഇല്ലല്ലോ അതേപോലെ ഇഷ്ടം ക്ലാസ്മേറ്റ്സ് വി അ ആ അതൊക്കെ അങ്ങനെ നിറം ഒക്കെ ഭയങ്കര രസേയ്ര്ന്നല്ലെ സിനിമകള്
എനിക്ക് സിഎടിമൂസ പിന്നെ ആ പറക്കും തളിക്ക വെട്ടം
ആവു വെട്ടംക്കെല്ല രസേയ്ര്ന്ന് എത്രേ അയ്ലാെക്കെ ചിരിക്കാ ഹ
മമ്മിയൊക്കെ ഇവനെന്താ പരീഷ് ണോയ്ക്കും പക്ഷെ മമ്മി മണിച്ചിത്രത്താഴ് എത്രയോ തവണ തിയേറ്ററ്ല്‌ ഒരുപാട് തവണ കണ്ട് പിന്നെ വീട്ടിൽ കുതിരുന്ന് പിന്നെയും കുറേ കാണും അതിനും കൊഴപ്പമല്ല ഞങ്ങള് ട്ടൊക്കെ കാണുമ്പോ ഇതന്താ പരീക്ഷയോ ഹാ ഹ
അതോ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് കാണുമ്പോ കൊഴപ്പല്ല ബാക്കിയുള്ളവ കാണുമ്പോ പിന്നെ എനിക്ക് കണ്ട സീൻസോക്കെ രസ അത്രയും രസമുള്ള സീൻസ് ഒക്കെ കേട്ടോ വീണ്ടും വീണ്ടും കാണുള്ളൂ എന്താ ക കണ്ട മൂവിന്നെ മുഴുവനായിട്ട് കാണാനൊന്നും വല്യ വരു ഇൻട്രസ്റ്റ് ഇല്ല കണ്ട തന്നെ കാണുമ്പോ ഞാൻ പിന്നെ ഇപ്പ എന്താന്നാ ചെയ്യാ ഇപ്പൊ എന്താ വാഴൻ ന്റെക്കെ റിവ്യൂ കണ്ടു ജസ്റ്റ് റിവ്യൂ മാത്രം എടുത്ത് കാണും അപ്പൊ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടല്ലോന്ന് വിചരിച്ചിട്ട്
ഓ അങ്ങനെ ആ ചിലത് ഞാൻ അങ്ങനെ ഈ ഹിന്ദി ഒക്കെ ഉണ്ടാവെ
ആ
അപ്പൊ ഹിന്ദി ചിലപ്പോ കണ്ട കഴിഞ്ഞാൽ മനസ്സി മുഴുവൻ മനസ്സിലാവൂല്ല അപ്പൊ അതിന് പകരം ഈ കഥ ഉള്ള ഉണ്ടാലോ റിവ്യൂപോലെ ഇങ്ങനെ അത് കാണും അങ്ങനെ കുറെ നല്ല നല്ല നല്ലത് ഉണ്ട് അപ്പോളാ മനസ്സിലായി നല്ല നല്ല എന്താ പറയാ മെസ്സേജ് ആയിട്ടുള്ള ആ അതെ സ്ത്രീധനത്തിന്റെ പിന്നെ പുരുഷ വലിയ സംഭവമാണെന്നുള്ള വിചാരമൊക്കെ ഉള്ള അങ്ങനെ അങ്ങനത്തെ കുറേ സിനിമണ്ട് അപ്പൊ നല്ല മെസ്സേജ് ഒക്കെയള്ള സിനിമകള്
കുറെ ഷോർട്ട്സിൽ ഇങ്ങനെ ഷോർട്ട് ആയിട്ട് വരുന്ന വീഡിയോസിന്റെ ഫുള്ള് കാണാനൊക്കെ ശ്രമിക്കും കല്ണ്ട് അതും റിവ്യൂ ആട്ടോ കാണുക്കാ ഉ മുഴുവനായിട്ട് കാണോ ആ അതെ മുഴുവനായിട്ട് കാണാന അങ്ങോട്ട് തോന്നൂല്ലാ
ഞാൻ റിവ്യൂ ആദ്യം നോക്കു എന്നിട്ട് എനിക്ക് ഇഷ്ടം ന്തോന്നിയ ഫുൾ
ആ ആ അങ്ങനെ ആ അങ്ങനെ ചിലത് ഇഷ്ടം തോന്നാറുണ്ട്ട്ടോ
ആണെങ്കിലൊക്കെ കാണൂട്ടെ ഇവര് ചിലപ്പോ ഇങ്ങനെ പറയണ കേട്ടിപ്പ് വിജയിന്റെ ചെല പഴയ സിനിമ ഒന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ എന്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞ് തരും ഇത് സിനിമ നി നോക്കി നോക്ക്‌ ന്നാ അപ്പൊ ഞാൻ അത് അടച്ച് പോയി
ഉം ഉം ആ ആ അങ്ങനെ ആരെങ്കിലുക്കെ പറഞ്ഞിട്ട് രസമായി തോന്നുമ്പോ അല്ലെ
ആഹ് അതെ ചില സമയത്ത് ഞാൻ അത് ഞാൻ കേട്ടിട്ടും കൂടിണ്ടാവില്ല സിനിമന്റെ അപ്പേ ആ എന്റെ ഫ്രണ്ട് ഇണ്ട് അവള് വിജയ് ഫാനാ വിജയ് ഫാനല്ല പക്ഷെവളെല്ലാം വിജയി ണ് ഞാനാണ് വിജയ് ഫാനാ
ആ ഹ
ഞാൻ വിജയിഫാനാ ആപ്പ എന്നി പിള്ളേർ ഈയ് എന്ത് വിജയിഫാനായിട്ട് നീ അത് കണ്ടില്ലേന്നോയ്ക്കും ൻ പറയും ല്ല്യാ എനിക്ക് അറിയും കൂടില്ലാന്നുറഞ്ഞു അപ്പോറഞ്ഞു ഓള് എല്ലാം പഴയ സിനിമയും കാണും
ആഹ് ആഹ് ആ
ഇങ്ങനെ ഓരോന്ന് പറഞ്ഞരും അപ്പൊ ഞാൻ പോയി അടിച്ച് നോക്കും ഹ് ഹ് അങ്ങനെ ഇരുന്ന് കാണും മ് ഹ് ഹ് അങ്ങനെ കൊറെേ നല്ല സിനിമകളൊക്കെ കണ്ടു വിജയിന്റെ ന്നെ
ആഹ് വിജയിക്ക മുഖ്യമന്ത്രിയായല്ലോ അല്ലേ
അതെ പിന്നെ മോഹൻലാലിന്റെ അങ്ങനെ തന്നെ മോഹൻലാലിന്റെ ചില പഴയ സിനിമകളൊക്കെ ആ നല്ല രസവാണെ ഉം ദേവദൂ തൻ എനിക്ക് ഭയങ്കര ഇഷ്ട
പ്രേത സിനിമകൾ കാണല്ലുണ്ടോ അതിനോട് ഇൻട്രസ്റ്റുണ്ടോ ഹൊ ഹൊ
അത് പക്ഷെ എനിക്ക് മലയാളത്തിനേക്കാൾ ഇംഗ്ലീഷിലോടെ താല്പര്യം കോഞ്ചെറിങ്ങ്
ആഹ് ആഹ് അതൊന്നൂടി ഇവി
ആഹ് അതാണ്
ആഹ ഹ
മിച്ചു എല്ലാരും കൂടി ഇരുന്നിട്ട് കാണും എന്നിട്ട് ഏ അവൻ ഭയങ്കര വിറ്റാ അപ്പ ഓൻ പറയും ഇപ്പ വരും ഇപ്പ വരും ഞാൻ പറയും മിണ്ടാണ്ടിരി ക്ക് കാണട്ടെ ഹ് ഹ് ഹ് അങ്ങനെക്കെ
എന്റെ മോന് അങ്ങനെയാണ് ഓന് ഇംഗ്ലീഷ് സിനിമകളുടെ ഒക്കെ ഇങ്ങനെ ഭയങ്കര ട്രാജടി അങ്ങ് ങ്ങനെ അതുഇതുക്കെ ഇണ്ടാവുല്ലോ അതില് ഭയങ്കരായിട്ട് ബു ബുദ്ധിമുട്ടിങ്ങനെ സയ്ക്കണ സിനിമകളായിരിക്കും ഹ് ഹ് ഹ അധികം അങ്ങനത്തെ ഓൻ കാണും
ആഹ് മലയാളത്തിാണെങ്കില് ആ അത് ശരി ആ അത് നല്ല ട്ടോ ആഹ എല്ലാ റിവ്‌
മോനും റിവ്യൂ കാണ മലയാളം ഡബ് ചെയ്തത്ണ്ടാവല്ലോ അത് കൂടുതൽ ടൈം ഇണ്ടാവില്ലല്ലോ അങ്ങനെ ഉം
ആ അത് നിങ്ങെള് തന്നെ കിട്ട്
ഹും ഹും ഹും അതെ ഹ് ഹ് ഓനക്ക് കൂടുതൽ നേരം ഇരുന്നിട്ടും മേടിക് ണ വല്യ താല്പര്യംല്ല പെട്ടെന്ന് കയ്യണ ഓവന് എല്ലാ കാര്യങ്ങളും വേഗം കഴിച്ചു പോരും ഓന്റെ കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യും
ഓ അത് നല്ലതാ കുട്ടികളെ ചെറുപ്പത്തിലെ അങ്ങനെ ഉം ആ ഞാൻ പക്ഷേന്നേരം സിനിമയെ കണ്ടിരിക്കും ഇഷ്ടായിപ്പോയാ ഞാൻ പിന്നെ കുഴപ്പമില്ല കണ്ടിരുന്നോളും
എങ്ങനെ
ഇഷ്ടായ സിനിമ ഇഷ്ടപ്പെട്ട ഇപ്പ ഞമ്മള് പ്പാതെ നോക്കി കമൻസ് ഒക്കെ പോയി നോക്കൂ നല്ല സിനിമയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാ അത് മുഴുവനിരുന്ന് കാണും
കാണും ഉം
ആഹ് അതെ നല്ലതാണ് ഇനിപ്പോ മലയാളം ആണെങ്കിലും ഈ മലയാളം ഇൻഗോസ്റ്റ് ഹൗസ് ഇല്ലേ
ആഹ് ആഹ്
മഹാദേവന അപ്പുക്കുട്ടനക്കെ ആ ഞങ്ങള് കസിൻസ് എല്ലാരും കൂടെഇരിക്കുമ്പോ കാണും ആഹ് ഹത് ആഹ് ഡയലോഗുകളാണെങ്കിൽ ഫുള്ള് അതാണല്ലോ എന്ത പറയാ ബൈഹാട്ടാന്ന് പറയുന്നവര് ഹ്
ആഹ് അങ്ങനെയാണല്ലേ
അതുകൊണ്ട്ുള്ള അതന്നെ എന്തെങ്കും പിന്നെ നമ്മൾ വായിൽ അതന്നെ
ഉം തരി ഉം നിന്റെ മോനി ഇപ്പോ വാഴാറ്റൂത്തെ ഏ എതാ ഡയലോഗഗ്സ് ് ഞല്ലന്നെ എന്തലൊക്കെ പറയുമ്പോ എന്താ മോൾക്ക് എന്തെങ്കിലും കൊടുക്കാനൊക്കെ പറയുമ്പോഴൊക്കെ അതില് ആ ഒരു ഡയലോഗില്ലേ അന്ത വെച്ച് പറയാം
അത് ശരി അത്പ ഉം ആ അതാണ് ഇത് വിജയം ഓരോരുത്ത അധീനിച്ച് സിനിമയുടെ വിജയം അതല്ല
ഉം അതെ
നമ്മളിപ്പോ എങ്ങനെയല്ല ഒരു മൂവിയോക്കണെങ്കിൽ അ ഏതോ കാലം ഉണ്ടായ മൂവി പക്ഷെ ഇപ്പോഴും നമ്മളെ വായൽ ആ ഡയലോഗ് ഉണ്ടെങ്കില് ഇ സ സാലിമിന്റെ ണല്ല സിനിമകൾ അപ്പോഴും ആ കോമഡികളൊക്കെ ഓർത്തക്കുന്ന ജഗദീ് അങ്ങനത്തൊക്കെ അത് അവര് ശരിക്കും പറ അവര് വിജയം തന്നെയല്ലേ ഉ അങ്ങനെെ ആ അ അങ്ങനെ ഇങ്ങനെ തിയേറ്ററൽ ഒരിക്ക പോയി കാണി അതൊരു വേറെ തന്നെ ഇന്തായിരിക്കും
ആ ഞാൻ വിളിക്കാട്ടോ
ശരി ആഹ്